ഹലോ
ഹലോ
ആ കേക്ക്ണ്ല്ലേ
ആ ണ്ട് ണ്ട് ണ്ട് ഒരുപാടുണ്ട്
നാത്തൂനും ഒറ്റ കുട്ടിയാണേ അഐന്റക്കുംമാക്കും വാപ്പാക്കും ഈ ഒന്നന്നെള്ളു
ആ ആ
ഇങ്ങട്ട് ഇതിനോട് എത്തറ പറഞ്ഞാലും പോകും
ഉം ഉം പെരിക്ക് പോണല്ല ഓളമ്മ നല്ലോ പറിക്കരു ഓലൈറ്റായി ഫോണമ്മൽ കളിച്ചാ പാട്ട് പാടാനായിപ്പ പിന്നെ സ്കൂള് പൂട്ടിക്കല്ലേ അയില്
നാലോസം നിക്കുമ്പത്തിന് ഞങ്ങള ഇമ്മമാ കുഞ്ഞിമ്മ നട ആട്ടലൊടങ്ങും പൊ കൂളിന്നറങ്ങാണ്ട ഞങ്ങളെ സ്വഭാവത്ര നന്നു അപ്പൊ മ്മ ഉമ്മാനോട് അറിയമ ഇവിടുത്തെ പുട്ടൊന്നും മക്കളെ എവിടെയും നടക്ക കൂലാറിം തിന്നാനോ ആങ്ങളെ വന്നക്കുണു അങ്ങനെ ഓഓ ഓന്റെ കാര്യങ്ങളക്കെ ചെയ്തൊടുക്കും തിരുമ്പിക്കുൾച്ച ചിലപ്പോ കാണാ കുളൂർും കയറിയിട്ടുമ്മ വേഗാ ഡ്രസ്സും തന്ന ഞാന് ഞാ തിരുമ്പട്ടെ പോളറിയ നാളെ തിരുമ്പാന്ന് ഇജ് കാട്ടിക്കാ വേറങ്ങാട് ഊരി വലിച്ചങ്ങാട് കൊണ്ടുയി തിരുമ്പും
ആ അവിടെ അതന്നെ അവിട്ക്ക് കുടത്തന ഞാന്റെ മ്മാനോട് പറഞ്ഞ തന്നെട്ടോ ഞമ്മൾ അനുഭവിച്ചിക്കണരുപാട് ഏ അതുപോലമ്മ പിന്നെ വേറൊരു പെൺകുട്ടിന്റെ കണ്ണീര് ഈ പേരേൽും ഇതാ ക്ക ണ്ടതില്ല പക്ഷ നമ്മള
ഉം
തന്നതോണ്ട്ന്നെ
അതോണ്ടാണ്മ്മക്ക് അങ്ങനെ പറയാം പറ്റണത്
പറയഓല് പോണോർത്തക്ക് പോയിക്കോട്ടെ എവിടുക്കാ പോണു ങ്ങൾ ചോയ്ച്ചും ചെയ്യരുത് ഇക്കും ഇതാകും ചെയ്യരുത് ഓല് വരുമ്പോ വന്നോട്ടെ ഉം ഒരു വാക്ക് ൻ്റെ പെരെന്നങ്ങനെ ച്ചാലോറിയ ഒരു നട്ടപാതിരക്ക് പത്ത് പതിനൊന്ന് മണിക്കൊക്കെതാ നൈഡ്രൈവ് അത് ഇത് അങ്ങനെ എറങ്ങിപ്പോവും
ഉം ഒന്നും പറയണ്ട ആ പണ്ടത്തെ കാലല്ലത്
ആ ഇപ്പൊന്ന് പറഞ്ഞ കഴിഞ്ഞാൽ കുറച്ചൊക്കെ അങ്ങോട്ട് കൊടുത്താ തന്നെ ഇങ്ങട്ടും കിട്ടുള്ളൂ ഈ സ്നേഹം
ഞാൻ പറിം ഞാൻ പറിം ഇച്ച് ഇങ്ങട്ട് കിട്ടിയാത്തന്നെള്ളു അങ്ങട്ടും കിട്ടാ.
അല്ല അപ്പൊ ഞമ്മളിപ്പോ ഞമ്മൾ മനുഷ്യന്മാരല്ലേ, വികാരവും വിചാരങ്ങളും നമുക്കൊള്ള ആളുക ഇതിപ്പോ പറയും ആ ആ ഞാൻ നമ്മള് എന്തെലും പറഞ്ഞ പറ ഏണക്ക് അത് അങ്ങിട്ട് എന്താ ഇജ്ജ് ആ ഒരു സ്ഥാനത്ത് എത്തുമ്പളേ എന അയിന്റെത് അറിയൊള്ളു അറിയും എന്നോട് ഇനി അന്റെ മകൻ പെ ഇജും അങ്ങനെ തന്നെയ്ക്കാരം ഒരിക്കലും ആവൂല കാക്കുവോ ഇച്ച് നമ്മള അനുഭവത്തി നിന്ന് കുറച്ച് പാഠങ്ങൾ പഠിച്ചും അതനുസരിച്ചിട്ട് ഞമ്മൾ മറ്റുള്ളവരോട് പെരുമാറുള്ളു.
ഇന്നോട് മുണ്ട്യ പറിം വയസ്സായതല്ലേ അങ്ങനെ ഞാൻ പറിം ഇന്റെട്ത്ത് മാത്രെന്നല്ലല്ലോ വയസ് അപ്പറ ഈ വയസ് തന്നെയല്ലേ
ആഹ്
അപ്പുറത്ത് മാളെ ഓല്ക്ക് എന്തും നടക്കേ എയ്ലിം പോവാ, എന്തും തിന്നാ എന്തും ച ചയട്ട് ഒന്നും മുണ്ടൂല ഇപ്പോ ഇവിടെ എപ്പോഴും ഞങ്ങള് പോമ്പോക്കെ മോന്ത കനക്കും ഏഹ് വന്നേറുമ്പോ മുണ്ടൊന്നുല്ല.
ആഹ് അങ്ങട്ട് മൈന്റ്യ്യണ്ടപ്പ
ഞാൻ തന്നെ അവടെ എൻ്റമ്മാറയും ഇപ്പ അവനാടെ പേരയും കൂടിയൊന്നില്ലോ ചൊ
ആ മാസവടെ അങ്ങനെ നിന്ന് ശീലാ വണം അപ്പളേ ഉള്ളൂ, ശരിക്ക് ഉള്ളുത്തെ കള്ളി അറിയുള്ളൂ. ഇപ്പൊ എങ്ങനെയന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൽക്ക് എങ്ങനെവെച്ച കഴിഞ്ഞാൽ അവിടെ ഒരു പത്ത് മിനിറ്റോ അല്ലങ്കി ഒരു മണിക്കൂറോ പോയിരിക്കും.
അപ്പൊ ഓല്ക്ക് ചക്കരയണ് ചെല്ലുമ്പത്തിന് നാല് മണിക്കൊരു ചായ കൊടുക്കും ആ ചായന്നേള്ളൂട്ടോ ചായ ഇതും വകും കൊടുനോടുത് ട്ട് റയും ഓൽ ചായ ഇണ്ടാക്കിട്ട് കാലിന്റോട്ടിക്ക് ഇങ്ങ്ട്ട് കൊടുന്നന്നു. ഇത്ങ്ങനെ റൂം കടക്കയ്ക്കാരാട്ടോ ന്നട്ട് പോയിട്ട് വേരിങ്ങള് ചോറന്നാ വേരിന്നറി യുമ്പോ അപ്പൊ ഫോം വിളിച്ചയ് കാരം ആ ഫോം വിളിച്ചുമ്പോ അപ്പം മൈന്റയൂല ഞാൻ പിന്നെ ആ പരിപാടിയെ നിർത്തി.
വാണ്ടൂപോ ഇണ്ടാക്കി സാധനം വേടന്നും ഇല്ലോ
ഉം വെളമ്പി തിന്നാനല്ലേ. എന്നിട്ട് മാളേ ഇപ്പോ എന്റെ മാപ്പളന്റെപ്പം പോയിട്ട് ബൈക്കുമ്മേന്ന് വീണ്ട്ട് കൈയൊടിഞ്ഞിക്കയ്നു. ആഹ് ഒന്നര മാസായിട്ട് മാവ് ഊരീട്ടോ. ഇന്നട്ട് മാളെ ഇത്തറീം ദിവസം തിരിമ്പി കൊടുത്തിട്ട് ഓർ കാണാൻ വരുമ്പോ പറയാത്രെ ഒരീസൂടി ഇച്ചൊരു റസ്റ്റ് കിട്ടിയിട്ടില്ല. ഉം നാലീസം നാലീസം ഓല് വരിവരിയായി ഇങ്ങനെ വന്നീനു നാതൂമാര്
ചെറിയ നാത്തൂന് പാർക്കാൻ വരുമ്പോക്കാണ അന്തിക്കൊരു പാത്രം മോറലുണ്ടാവും മാളേ ഞാന് തേച്ചിയരെ ചെറിയോൾക്ക് അറിയൂട്ടോ ഓള് ഞങ്ങളെ ഭാഗാണ്. നാതൂൻ ഓള കാട്ടാൻ ഒരു പണടിക്കലുണ്ട് എന്ത് താബിടുത്ത കോലം പറഞ്ഞ്ങ്ങാണ്ട്. അപ്പൊ ഞങ്ങളെന്താട്ടും കൊറച്ചു കൂടി അവടിം ഇവടീല്ല പാത്രങ്ങളൊക്കെ അവിടക്കങ്ങട്ട് വെച്ചൊട്ക്കും.
ഉം മ്മള് ഇബടെ ഓൽക്കൊക്കെ ഒന്നാം പെരുന്നാക്കോവാ ഇച്ച് പോവാൻ പാടില്ല ഇചോൽ വന്നിട്ട് രണ്ടാംപെരുന്നാക്ക് ആഹ് പാത്രം കൂടി മോറിയിട്ടുള്ളു പോകാൻ പാട്.
ഇബ്ടെ അതൊന്നും ഞങ്ങൾ കാട്ടി കൊടുത്തിട്ടില്ലട്ടോ ഓൾ ഒന്നാ പെരുന്നാക്ക് അന്തിക്കാ വെരാ നാത്തൂന് ഏഹ് മാപ്പ്ളക്ക് അല്ലെങ്കി രണ്ടാം പെരുന്നാക്ക് അത് ഓല് ഇണ്ടാക്കി കൊടുക്കുക. ഞങ്ങള് അയിന് നിൽക്കൂല ഞങ്ങൾ അത് കഴിഞ്ഞാ പോവും അതൊക്കെയാ ഇപ്പ പറയണത്. ഈ പെരുന്നാക്ക് എന്റെ നാത്തൂന് ഒന്നാം പെരുന്നാക്ക് പോയിട്ടില്ല എന്റെ പേരേന്ന് എന്ന് വെച്ച കഴിഞ്ഞാല് ഓള് പെരുന്നാളിന്റെ തലേന്നാ വന്നത്.
ഉം
പിന്നെ ആങ്ങള ബാംഗ്ലൂര്ന്ന് അപ്പൊ ഓൻ പറഞ്ഞ ഓനാ അപ്പൊ ഓഹ് ഓളറഞ്ഞു ഓൻ പോയിട്ടൊള്ളു പോണത് പറഞ്ഞു ഈ മൂന്നാലിസല്ലേ ഒപ്പം നിക്കാൻ പറ്റുള്ളൂ പ്പൊ ഒന്നാൻ പെരുന്നാക്കന്തിക്ക് അവിടെ പെരുന്നായോളപ്പീമിയ ഒക്കെ ഇങ്ങട്ട് വന്നിക്ക്‌ പിന്നെ രണ്ടാ പെരുന്നാക്ക് ഉച്ചക്ക്‌ പോ അങ്ങോട്ട് പോയി അന്നോലവിടെ നിന്ന്‌ങ്ങാണ്ട് പിറ്റേന്നോല് ഇങ്ങ്ട്ട് വന്ന്. അപ്പൊ അന്ന് കുഞ്ഞ അപ്പൊ അവിടെ ഒരു അന്തിക്കാ പെരുന്നാൾ അപ്പോ ഓൽ പോയിട്ടില്ലേയ്ച്ച് ഇല്ലാ ഞങ്ങക്ക് ഇവ്ട പറയാത്ത് ഇബ്ട്ന്നില്ല ആൾക്കാർക്കൊക്ക ഒന്നാം പെര്ന്നാക്ക് ചോറ് പള്ളിക്കെത്ത്മ്പത്ത്നങ്ങട് പോണം. പറഞ്ഞേക്കലില്ല ആര് പറഞ്ഞേക്കണതിരിക്കും പോവൂലാ ഓല് പോണീനും ആർക്കും കൊഴപ്പല്ല വെര്ന്നീനും ആർക്കും കൊഴപ്പല്ല
അല്ലേ പെരുന്നാളാർഞ്ഞാല് അമ്മക്ക് ഒന്നാം പെരുന്നാൾ അയ്ന്റെ രസം പിന്നെ നമ്മള് കൊറേചോറെച്ച്. പള്ളാർച്ച് കാ കാ പിന്നെ പോയിട്ട് കാര്യല്ലല്ലോ.
ല്ല ല്ല ഓൽക്കൊൽക്കും അവിടെ രസല്ല ഓലാരും ഇല്ല വരാനുംല്ല പോകാനുംല്ല ഒന്നുല്ല. ന്ന്‌ട്ട് ഓളെപ്പാനോടും ഉമ്മാനോടും എന്നാവെര ഉച്ചക്ക് ഇങ്ങോട്ട് വെരാൻ പർഞ്ഞപ്പൊ ഞാൻന്തി സു കുട്ട്യാള് ഉള്ളൂ
ഉം ഇപ്പെന്റെ നാത്തൂൻ പറയാക്കാരം ഇജ്ജ് വന്ന ഇജ്ജ് രണ്ടാം പെരുന്നാക്ക്. ഉച്ചക്ക് വന്നിട്ട് ഉച്ചരിഞ്ട്ട് വന്നിട്ട് പിന്നെന്തിനാ ഞാൻ പോണ് ഞാൻ പർഞ്ഞു മാളേ ജ്ജ്ഞ്ഞ കാത്ത്ക്കണ്ട ജ്ജ് ഒന്നാംപെരുന്നാ വേയ്ക്കളൊന്ത അതെന്നെ ഊം ന്നിട്ട് ഇപ്രാവശ്യം ഞാൻ എന്താക്കീ ന്റെ ആങ്ങളണ്ടായിരുന്നല്ലോ ഒന്നാം പെരുന്നാക്ക് ചോറെയ്ച്ചിട്ട് ഒറ്റ പോകണ്ട്പോയി. ഏ പോവാ പോയപ്പോ മാത്രം മിറ്റത്ത്ക്ക് എർങ്ങി പ്പം പർഞ്ഞ് ഞങ്ങളിന്ന് പോവാണ് അപ്പൊ നിങ്ങള് ഓലപ്പം കൂട്ന്നില്ലേച്ച് ആഹ് നാളെ വര ല്ലാർഞ്ഞു അവിടെ എന്നിട്ട് വന്നില്ല. ഞാൻ രണ്ടീസം കയ്ഞ്ഞിട്ടാ പർഞ്ഞ് വന്നിട്ട് പർഞ്ഞ്. വെരാണ്ർഞ്ഞപ്പത്തിന് ങ്ങള് മണ്ടി കുട്ടിനോട് ങ്ങക്ക് കുറേ ആവോ കാണ്ടല്ലോ വരിയാന്നർഞ്ഞപ്പോ കണ്ടില്ലേ എല്ലാർക്കും ഒരേമാരിയായ്നു
ആഹ് അപ്പൊ ഓരേ മക്കളെ കാണ്ണ പോലത്തന്നല്ലെ നമ്മളെ കൂടപ്പെർപെളെ കാണ്ന്നതും.
ഉം ഇതിട്ട എപ്പളേലും ഓള് വെര ആപാർഞ് വെര അതേമാതിരി ഇല്ലല്ല പെര്ന്നാള്ന്നർഞ്ഞ എപ്പ വന്നാലും വന്നീല്ലേലും ഒരേമാതിരി അല്ലേ?
എടീ പെരുന്നാൾക്ക്ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ കഴിഞ്ഞ പെരുന്നാളിന്റെ മേലത്തെ പെരുന്നാക്ക്ട്ടോ ആണ് പിന്നെ. അതേപോലെ ഞങ്ങക്കും ങ്ങെൻതന്നെയാണ് ഒരാൾക്കും എവിടേം പിന്നെല്ലാരും പോയി കഴിഞ്ഞ ഓൽക്ക് അടുക്കളേലിരുത്താൻ ആളുണ്ടാവില്ലല്ലോ.
ഉം
അയ്ല് ഇപലെ പെരുന്നാളുടെ മുന്നപ്സം ലീവ് ഉണ്ടായപ്പോ മൂത്തച്ചി പോയി നിന്നു ഓളപെരി പോയി നിന്നു. പെരുന്നാന്റെ രണ്ടീസം മുന്നേയ്നു ഓള് വന്നത്.
ഉം
അതില് പിന്നെ ഓ ഞാന് ത്രെല്ലായിരുന്നു അതില് പിന്നെ ഇളേ ച്ചി ഇതേപോലെ പിന്നെ ഇവിടെരെ വിരുന്ന് പോവുകയും ചെയ്തു മുത്തച്ചി അന്ന് ഇതെ പോയിട്ടൂല്ല പെരുന്നാക്ക്ട്ടോ അന്ന് രണ്ടാം പെരുന്നാക്ക് ആടിയോളെപ്പ മരിച്ചത്.
അഹ് ആഹ്
കൂടുതൽ ചോറ് വെച്ചപ്പെയെ അന്തിക്ക് മൂടിന്ന് പറയണത്രെ അയാള്. പിന്നെ വന്നിലല്ലടി എന്നാലും പെരുന്നാക്കളായിട്ട് ഇപ്പ പെണ്ണ് വന്നില്ലല്ലോലേ എന്നാലും പെുന്നാളായിട്ട് മ്മെ പറയണ്ടേ ആം ആഹ് പിന്നെ ആ മരിച്ച മയ്യത്ത് കാണാനല്ലേ കേറി ചെല്ലുന്നത്. അ പെരുന്നാക്ക് ആ തന്തേടെപ്പോ ഇനിയിപ്പോരു അങ്ങനെ നമ്മളെ ഈ അടുത്ത പെരുന്നാളാകുമ്പോത്തിനു നമ്മൾ ആരൊക്കെയാണ് ജീവിച്ചിരിക്ക ഇപ്പുണ്ടാവ താവുക എന്നുള്ളത് അറിയില്ല
ഉം അതെന്നാണ്
ഉപ്പക്കും മ്മാർക്കും ഇപ്പൊര്തല്ലേ
ഉംഉം
മര്ച്ചിട്ടാ പിന്ന ഓള് ചെന്ന് കണ്ടത്
അതാണ് ആരാ എന്താ ഇണ്ടാവ നമ്മക്ക് എത്ര ഇനി മാപ്പ്ൾന്റവ്ട എന്ത് സുകാണേലും അവനാന്റെ കുടിയില് പെര്ന്നാള് കൂട അതയ്ന്റെ ഒരു ഇത ന്നെ
പ്പ അവനവന്റെ വാപ്പി ഇമ്മി ഇള്ള കാലത്തിണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവൂല്ല.
അത് ഉണ്ടാവൂല. പിന്നെ അമ്മള് മുണ്ടാതെ വടച്ചരെ സുഖ ഇണ്ടെങ്കിലും ഇല്ലേലും പിന്നെ,
അവനാന്റെ വാപ്പി ഇമ്മി ഇള്ള കാലം സ്വർഗ്ഗം തന്നെണ്. അത് അവിടെ ഒന്നു ഇല്ലെങ്കിലു ശെരി ഒന്നു ഇല്ലാത്തോട ത്താണെങ്കിലും ശെരി. ന്റെ മ കാ ന്നാ വ നാ കെട്യോൻ പറയ് അനക് ഇച്ച് പിന്നെ അവിടെ ചെന്ന് കൈഞ്ഞ ചെറിയെ പേരെണ്, ഞങ്ങള്തെ ഓടിട്ട പെരയാണ്. അജ് കണ്ട ഇജ് കല്യാണത്തിന് വന്നില്ലെ എന്റെ.
ആഹ് ആ.
ചെറിയ പെരേം കൂടിയാണ്. ഒരു സൗകര്യോ കാര്യങ്ങളോ ഒന്നു ഇല്ലാണ്ടില്ല. എന്ത് കൊറവുണ്ടായിട്ട ഇവളി പോണെ. ഇപ്പം ഈ പെരേല് ഇപ്പ കൊട്ടാരത്തില് അല്ലെ ഇങ്ങള് ജീവി ച്ന്നെങ്ങട്ട എന്തിന ഇങ്ങള് പോണോയ്ച്ച്‌ ഞാ പറയും ഇപ്പൊ കൊട്ടാരാണോ കുടിലാണോന്നുള്ളത്. നമ്ക്കവുടുന്ന് കിട്ടുന്ന സ്നേഹ ണ് വൽത്. അല്ലാണ്ടെ കൊറേ, ഇള്ളോടത്ത് പോകണം. കൊറേ ഇതങ്ങള്ക് തിന്നാ തിന്നാ കിട്ടണം. അയ്നല്ലല്ലോ ഇപ്പ ഞമ്മള് പോണത്
അത് തിന്നാനിപ്പ കൊറേ കിട്ടന്നത്, മറ്റേത് മറ്ചൊ ഒന്നു അല്ലല്ലോ. വർത്താനം, സ്നേഹം സന്തോഷം,
സമാധാനം സന്തോഷം കിട്ടുമ്പോ ഞമ്മളവിട്ക്ക് പോകും.
ഉം ഉം.
പിന്നെ ചെന്ന് കൈഞ്ഞാ ഞമ്മളെന്തേലു അറ്യും. ഞാ ഒന്നും അറിയലില്ല. ന്റെ കുട്ടീ ഞാ ചെന്ന കൈഞ അമ്മാന്ന് തന്നെ തന്നല്ല. അമമ്മാ അമമ്മാ വിളിച്ചു പിന്നാലെ നട
അങ്ങൻ തന്നെ ഇത്. ഇതിപ്പൊ ഒരു ദിവസം ഫോണ് കിട്ടിയ, അപ്പൊ ഒന്ന് വിള്ച്ചു മാളെ ഫോ ഇമാന്റെ തമ്പറ്, തെരഞ്ഞെട്ത് വിളിച്ചും.
അവ്ടെ ചെന്നാ ഫോണും വേണ്ട. ഒന്നും മേണ്ട കുട്ടിയാക്ക്.
ചെപ്പ ഈ കാക്കൂന് മൂന്നാമത്ത കുട്ടി ണ്ടായൊട്ന്ന്ങ്ങട്ട് മളെ ആ പിയ് വ് മനഷ്യനെട്ക്കാനയ്ക്കൂല. ഓന്റെയാ ണുമ്മ. മറ്റുല രണ്ടാളായന്ന അങ്ങനെയൊന്നു ഉണ്ടായില്ലാര്ന്നു. മൂന്നാമ്തെ ഉണ്ടായിട്ട് ഇപ്പ അയ്നെ എട്ക്കണേ കണ്ടൂട.
അ ചെല കുട്ടിയക്കിണ്ടങ്ങനെ.
ഉം ഇന്റെ ഉമ്മമ്മേണ് ഇന്റെ ഉമ്മമ്മേ ണ് പറഞ്ഞ് കരഞ് പിന്നെ മടി പിന്ന മൊബൈൽ
അയിന് എത്രവസാ പ്പോ? രണ്ടായോ?
ഓന് രണ്ട്‌ര. രണ്ടാളു ഒരു വയസിന്റെ മാറ്റാണ്.
ആ
ഉം ഇബള് വയനാട്ടിക്ക്‌ പോയ്ട്ട് ഞാനോട് കൊയഞ്ഞീട്ട് നെൽത്ത് ഇബന വെച്ചോടൂട ഇബം ലിമ്മറ്ഞ്ഞ ഞാ യെടുകാന്ന്. ഇബന് മളെ കാക്കുന്റ പെരടീമ്മര്ന്ന് നടന്ന് പോണോന്. പെട്ടന്ന് പ ഒര് നോലോളിലെ എന്താ എന്താനോയ് ച്ചപ്പോ. ഇമ്മി നാനും ബേക്കില് നടന്നു വരുവാട്ടോ. അപ്പൊ ഓനിത് കണ്ടുകുണു അത് ഓടി വന്നങ്ങാണ്ട്, ഓനെ ഐജുനെ അറ്ക്കേ അറങ്ങാണ്ട് ഓന ങ്ങ് കേറി കൂടി.
കുട്ടികള ഓരോ വാശ്യകളാണെ
ഉം
ഇപ്പൊ ഇന്ന് മുതല് ഇപ്പ ഇതുവരേം വെരാള്ള ദിവസാണെന്. ഇനിയിപ്പ ഇന്ന് മുതലിപ്പ ഇനി എന്റെ, ഇനീ കണ്ടോടു. വാണം വുട്ട പോലെ ഈ രണ്ടു മാസം അങ്ങോട്ട് പോവും മോളെ.
പോണോ അറിയില്ല.
ന്ന ആയ്കോട്ട ചട്ടോ.
ആഹ് ആ.